ആ കേൾക്കുന്നുണ്ട് എടക്കൊരു റേഞ്ചിന്റെ പ്രശ്നുണ്ട് തോന്നണല്ലേ
ആ ചെറുതായിട്ട് ചെല സമയത്ത് ഒണ്ട് അതാ ചോദിച്ചത് എടക്ക് ഇത് ഡൗൺ ആവുന്നുണ്ട് അതാണ്
ആഹ് കോൾ ചെയ്തപ്പോ എന്തൊക്കെ
സുഖാരിക്കുണു
ഉംഹ് ഭക്ഷണൊക്കെ കഴിച്ചു കെടന്നോ
ഇല്ല കെടന്നില്ല ഞാനിതെ ഒന്ന് കെറച്ചൊക്കെ ഇതൊക്കെ പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് കെടക്കാന്ന് കരുതി ഇരിക്കായിരുന്നു
അയ് ശരി എന്നിട്ട് കഴിഞ്ഞോ
ഉംഹ് ഒരു വിതൊക്കെ ഞാൻ ഏഹ് എന്ത് ചെയ്യാം
ആ വർക്ക് ചെയ്യ ഞാനൊരു സോളാറിന്റെ ഓഫീസില് ഓഫീസ് സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യാ നിങ്ങള് വർക്ക് ചെയ്യണ്ടോ
ഞാനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഗവൺമെന്റ് എക്സാമിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാ ഇപ്പം ജോലി ഒന്നുയില്ല്യാ ഉം ഞാൻ ആദ്യം കെറച്ച് നാള് കോളേജൊക്കെ കഴിഞ്ഞി ട്ട് കോളേജിലെ ഗസ്റ്റ് ലക്ചറായി വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഉംഹ് അപ്പെ പിന്നെ കെറച്ചനാള് ആകാശവാണിയില് വർക്ക് ചെയ്തു അത് ഓൺ കോൺട്രാക്ട് അങ്ങനെ ഇരിക്കുമ്പഴാണ് ഇങ്ങനെ എക്സാമില് ഇക്ക എറങ്ങിയത് അങ്ങനെ കോച്ചിംഗ് ഒക്കെ ആയി പിന്നെ അങ്ങനെ അതിൻ്റെ എടക്ക് ഇപ്പോ കെറച്ച് ദിവസയായിട്ട് അമ്മയ്ക്ക് സുഖയില്ല അപ്പെ അതിന്റെതായിട്ടുള്ള ഒരു കെറച്ച് ബുദ്ധിമുട്ട് ഉണ്ട് അപ്പോ കെറച്ച് പണികളൊക്കെ ഉണ്ട് ആവാറിണ്ടേ അപ്പ ഉം
സുഖയില്ലെങ്കി പിന്നെ ഞമ്മക്ക് എക്സ്ട്രാ വേണം
ഇത് ഇല്ലെങ്കി പിന്നെ നമ്മുടെ ഒരു കാര്യം കറട് ഇത് നടക്കൂല നമ്മള് വിചാരിച്ച സ്ഥലത്ത് സമയത്തൊന്നും പിന്നെ ഒന്നും നടക്കില്ല
എത്താൻ കഴിയൂല എന്തായി എന്നിട്ട് പഠിപ്പ്
കൊഴപ്പയില്ല ഈ. തവണത്തെ ഡിഗ്രി ലെവൽ ഇണ്ടായിരുന്നു പി എസ് സി ടെ ആ കൊഴ കൊഴപ്പല്യാണ്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ഒരു പ്രതീക്ഷയക്കെയിണ്ട് ഇപ്പെ എങ്ങനെ ആവുന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു
അത് ശരി മക്കളോ
മക്കള് ഞാൻ മരീഡ് അല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു കല്യാണം നോക്കിക്കൊണ്ടിരി ഇരിക്കുന്നു അങ്ങനെ എങ്ങനെ മാരീഡ് ആണോ കു
ആഹ് രണ്ടാള് ഒരാള് തേർഡ് സ്റ്റാൻഡേർഡില് പഠി ക്കുണു ഒരാള് യു കെ ജി
അത് ശരി അപ്പൊ പിന്നെ രാവിലെത്തെ പരിപാടികളൊക്കെ ഓഫീസ് പോണേ മുമ്പേ തന്നെ കഴിയായിരി
ആഹ് മക്കൾക്ക് സ്കൂൾ ഉണ്ടായതുകൊണ്ടേ പത്ത് മണി ആവുമ്പത്തേന് ഒരു മീറ്റിംഗ് ഒണ്ടാവും എന്നും ഓഫ് എന്താ കോളില് ഗൂഗിൾ മീറ്റ് അത് അറ്റൻഡ് ചെയ്യണം വീടിന്റെ അടി തന്നെയാണ്
ആഹ്
അപ്പെ പിന്നെ വല്യായെരു ഇല്ലല്ല നാലരവുമ്പത്തേനും മക്കള് വരുമ്പത്തേന് എത്തും ചെയ്യാം
ഉം
ഉം അങ്ങനേണ്. ഇന്നട്ട് അമ്മ കട്ന്നോ?
ആഹ് അമ്മ കെട്ന്നു. അമ്മ കറക്റ്റ് പത്തേ മുക്കാലിന് മരുന്ന് കഴിഞ്ഞ് നിർ ബന്ധമാറും കട്ത്തി ഒർക്കും. കാരണം ഇപ്പ ഇപ്പ പിന്നെ ഡോക്ടർ കൊറച്ചൊക്കെ വർക്കൊക്കെ ചെയ്യാൻ പറഞ്ഞു. മീൻസ് വല്ല കുക്കിംഗോ അല്ലെങ്കി പാത്രം കഴുക അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ കൈയും കാലൊക്കെ അനക്കി ചെയ്യണ്ടതൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊം ഒരു അന്യൂറിസം ന്ന് പറഞ്ഞിട്ടൊരു സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖായിരുന്നു. കൊറച്ചു നാള് അമൃതയിലൊക്കെ ഏയിരുന്നു. ഉം എൺ കുറച്ച് ഒരു മൂന്ന് മാസം ഒക്കെ നമ്മള് നല്ലോണം ബുദ്ധിമുട്ടി. കാരണം നമ്മൾ ഇൻഫെക്ഷൻ കൺണ്ട്രോൾ ആയിട്ട് കൊറോണ കാലം പോലെ എക്കെ ഇരിക്കേണ്ട്യൊക്കെ വന്ന്. അതൊക്കെ കഴിഞ്ഞപ്പോ ആള് ഓക്കെ ആയി. ഇപ്പന് ര ഇല്ലല്ല്യ. ഇപ്പ കൊഴപ്പല്ല്യ മീൻസ് ഇങ്ങനെ റിക്കവർ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഒരു ഒരു വർ ഷം മരുന്ന് നന്നായിട്ട് ഏഹ് ആദ്യം ഒക്കെ നാല് നേരൊക്കെ മരുന്നുണ്ടായിരുന്നു. ഇപ്പോ രണ്ടു നേരാക്കി കൊർ ച്ചു. ഇനിയിങ്ങനെ കുറച്ച നാളും കൂടി ഇങ്ങനെ മരുന്ന് കഴിക്കണം. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ സോഫ് നിർത്താം ന്ന് പറഞ്ഞു. ഉം അങ്ങനെ. കൊറച്ച് സീരിയസ് ഒക്കെ ആയിരുന്നു. വെന്റിലേ റ്റർലൊക്കെ കട്ന്നു രണ്ട് മൂന്നാലുവസം. അഞ്ചീസം വെന്റിലേറ്റർ കെടന്ന്. ഉം ഉം അന്നൊക്കെ ഭയങ്കര ടെൻഷനൊക്കേര്ന്നു. പിന്നെ പിന്നെ ഇങ്ങട് ഓക്കെ ആയിട്ട് വന്നു. അവിടെ എന്താ വർത്താനം കുട്ടികളൊക്കെ?
ആഹ് മകള് ഒറങ്ങി.
ഉം ഇപ്പ റെഡിയായി ഉം അതെല്ലേ. ഏഹ് അത് ശെരി അപ്പൊ അരാ ഞ്പ്പൊ രാവിലെ രാ നേരത്തെണീക്ക്യോ? ചെറുതായിട്ടേള്ളൂ കൊഴപ്പല്യ.
ആഹ് അഞ്ച് മണിയൊക്കാവുമ്പൊ എണീക്കും. ഉം ഉം.
ഓഹ് അത്ര നേരത്തെ എണീക്ക്യൂല്ലേ.
ആഹ്. ഇന്നാലൊള്ളൂ മദ്രസ് ണ്ട് ഏഴ് മണി ഏഴരാവുമ്പോത്തിന്. മദ്രസക്ക് പോണം. മ ദ്രസ് കഴിഞ്ഞാ പിന്നെ ഒമ്പതേകാലിന് വണ്ടി വരും സ്കൂൾത്തെ. ഉം.
ആഹ്ആഹ്. സ്കൂള് അടുത്തന്ന്യാ?
സ്കൂള് കൊർച്ച് പോവാൻണ്ട്.
ളട്ത്തെന്ന്യാ. അത് ശരി ഉം. ഹസ്ബൻഡ് നാട്ടിലുണ്ടോ അപ്പം?
ആഹ്. ഓര് നാട്ടില്ണ്ട് ഓര്ക്ക് സെയിൽസ് ആണ്.
ആഹ്.
ആഹ്.
അല്ല അങ്ങനെയാണെങ്കി പിന്നെ കൊന്ന് കുട്ട്യേളെക്കെ നോക് പോവാനും വരാനൊക്കെ ഒരാളുണ്ടാവൊല്ലോ. മറ്റേത് നമ്മള് മാത്രാവുമ്പോ അവര്ടെ പോക്കും വരവൊരു വല്യ പ്രസ്നല്ലേ കുട്ട്യേൾടെ.
അതാണ്. പിന്നെ ക്ക അധികം ആണെങ്കിലും കൊറച്ചൊര് നടക്കാൻണ്ട്. അപ്പൊ പിന്നെ അങ്ങനാണ് പോവും. ഇഞ്ഞ് നാളെന്താ പരിപാടി പ്രത്യേകിച്ച്?
നാളെ ഇനി പ്പ പ്രത്യേകിച്ച് പരിപാടികൾ ഒന്നും ഇല്ല. ഇനിപ്പം ഇന്ന് പ്പം കടന്ന് കഴിഞ്ഞ് രാവിലെ ത്തെ ഈ പറഞ്ഞ പോലെ അത് പ്പം ഞാന് ങ്ങെൻ ഇത്രേ കൃത്യമായിട്ട് അടുക്കളയിലൊന്നും കേറി കണ്ടിരുണ്ടായിരുന്നില്ലാ അപ്പം പിന്നെ. രാവിലെ എഴുന്നേറ്റിട്ട് അമ്മേടെ മരുന്നിന്റെ സമയം വെക്കും ഫുഡൊക്കെ സെറ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മരുന്നിന്റെത് കഴിഞഴിഞ്ഞാ, ഉം. അട്ത്തെ ഉച്ച ഉച്ച ഉച്ചക്ക്ള്ള പരിപാടികളൊക്ക നോക്കണം അത് കഴിയ്‌മ്പക്കും ഓരോ ഒന്ന് കഴിയുമ്പക്കും ഒന്നായിട്ട് ഇങ്ങനെ നമു ക്ക് ഓരോ പണികള് കിട്ടിക്കൊണ്ടിരിക്കള്ളൂ ഉം അങ്ങ
ഒറ്റക്ക് ആവോ വീട്ടില് അമ്മി ഇങ്ങളോ
അല്ല അനിയന്മാര്ണ്ട് രണ്ട് പേര്
അയ്‌ ശരി മോളായിട്ട് ഇങ്ങന്നെ ഒള്ളു ലെ
ഉം മോളായിട്ട് ഞാൻ മാത്രേ ഒള്ളൂ അപ്പൊ എല്ലാരും വർക്ക് ചെയ്യ്ണവരാണ് അപ്പ എല്ലാവർക്കും കോറേശെക്കെ അവരൊക്കെ സഹായിക്കുട്ടോ എന്നാലും നമുക്ക് ഇത് ചെയ് നമുക്ക് ചെയ്ത്ട്ടരു പരിജയം വേണം എന്ത് പണിക്കും എനിക്ക് അത് ലേശം കോറവാണ് അതുകൊണ്ട് എനിക്ക് നല്ല സമയം വേണം ചെയ്യാന് അതാണ്
ആ ടൈമ് ഇട്ക്കും അതങ്ങനെ പണി ഇട്ക്കാത്തത് കൊണ്ടാവും അമ്മൻ്റെ ആവോല്ല ലെ
ആദ്യത്തിലൊക്കെ പ്രത്യേകിച്ച് കുക്കിങ് എനിക്ക് ഇണ്ടായിര്ന്ന പണി അൻക് അറിയോ മുറ്റടിച്ചു വാര്ല് അകത്ത് അടിച്ചു വാരി തൊടക്യ ഇതൊക്കെണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്ന പണികിള് അപ്പ ഈ രണ്ട് പണികളും ഞാൻ നല്ല എക്സ് പെട്ട ഇപ്പൊ പക്ഷെ ഈ അ കുക്കിംഗ്
കുക്കിങ്ങ്ലോട്ട് മാറിയപ്പോ അതിന്റേതായ ബുദ്ധിമുട്ട്
അതിന്റേതായിട്ട ബുദ്ധിമുട്ട് ന്നാ ഇൻക്ക് ഇണ്ടാക്കാൻ അറിയാത്ത കൊഴപ്പൊന്നുല്ല എല്ലാ സാനങ്ങളും വെക്കാനൊക്കറിയാം പക്ഷേ സമയടുക്കും ഇപ്പം അവരെ അരമണിക്കൂറോണ്ട് ചെയ്യുന്നെ ഞാൻ മു മുക്കാ മണിക്കൂറ ആവും ചെയ്ത് വെര്മ്പോ ഉം
ഇപ്പ കെറ്ണോണ്ട്ല്ല പ്രശ്
ഉം അങ്ങനെ പക്ഷെ അന്ന് നമ്മള് ഇങ്ങനെ കൊറെക്കെ പഠിച്ച്ട്ടാ പിന്നെ ഞാന് കൊറേ സംഭവൊക്ക എന്താ പറയാ ഉം ഫുഡൊക്ക ഇണ്ടാക്കും ഫുഡ് ഇണ്ടാക്കാതെ വൈക്ക പറ്റൂലല്ലോ കഴിക്കണ്ടെ ആ നല്ലതെന്തായ് ആദ്യത്തീനൊക്കെ പിന്നെ അവരൊക്കെ അഡ്ജസ്റ്റെയ്യും ഇള്ള ഒരു ടേസ് റ്റ് വെച്ചിട്ട്ങ്ങനെ അഡ്ജസ്റ്റെയ്യും സദ്യ ഞാന് ഒരു തവണ ഇണ്ടാക്കീട്ട്ണ്ട് എങ്ങനെ അറിയോ നമ്മടെ വീ ട്ട്ല് ഇങ്ങനെ ഇങ്ങനെ ചടങ്ങേള് ഉണ്ടാവുലോ ഓരോ വർഷം അമ്പൽത്തേക്ക്ള്ള അങ്ങനെ അങ്ങനെ അതിപ്പളല്ല ഇപ്രാവശ്യം ഇണ്ടാക്കേണ്ടി വന്നില്ല ഒര് മൂന്ന് വർഷം മുൻമ്പ് ഇതുപോലെ അമ്മക്ക് ഒര് പൊള്ളല് പറ്റി ആ സമയത്ത് ഞാന് അന്നാണ് ഞാന് ആദ്യമായിട്ടൊരു പത്ത് കൂട്ടം കറികള് ഒരുമിച്ച്ണ്ടാക്കിയത് ഇത് ഞാന് ഒ ഞാനും അനിയനും കൂടിട്ട് ചെയ്ത് അത് നമ്മക്ക് ആരിം പൊർത്ത്ന്ന് കൂട്ടാനും പറ്റൂല നമ്മടെ വീട്ടാര് ചെയ്യെണ്ട കാര്യല്ലേ അത് കാരണം നമ്മളങ്ങട് ആ ആ ഇതന്ന് വെ ച്ച് എങ്ങ ടേസ്റ്റൊക്കെ കൊറേ ആവേറേജായിര്ന്ന് ഇന്നാലും നമ്മള് സെറ്റാക്കി അപ്പൊ പക്ഷെ വിചാര്ച്ച ആ എല്ലാരും കഴിച്ചിട്ട് പർഞ്ഞ് കൊഴപ്പല്ല്യാ പർഞ്ഞ് പക്ഷെ അത് ഔട്സ്റ്റാ അമ്മ നന്നായിട്ട് വെ ക്ക്യും അത് കോണ്ട്പ്പ നമ്മള് എത്ര വെച്ചാലും അങ്ങനൊര് എത്തൂല നന്നായിട്ട് വെക്ക്യും ഞാൻ പക്ഷെ അത്രേ പക്ഷെ ഉം കൊഴപ്പല്ലാത രീതിയില് വെക്ക്യും അത് ഞാങ്ങനെ ഒര് രീതിക്ക് വെ ക്ക്യാണെങ്കി കൊഴപ്പല്ല അയിന്റെ എടേല് എന്തെങ്കിലും ഒര അഭിപ്രായം ആരേലും പർഞ്ഞ് കഴിഞ്ഞാ എന്റെ ഫ്ലോ പോവും ഉം
അപ്
അതുപോലെ ആ ഫ്ലോ പോവും അത്പോലെ അമ്മ ഇണ്ടായിര്ന്നു അമ്മ ഒരു ഏഹ് എന്ത പറയാ അമ്മ അമ്മയ്ക്ക് അമ്മ നോണ് അധികം വെക്കില്ല അമ്മയ്ക്ക് നോണ് വല്യാ പിട്ത്തില്ല്യാ നമ്മളെല്ലാരും നോൺ കഴിക്കും അപ്പൊ ഞാന് വെക്കുമ്പോ ഇ ഇന്നാള് ഞാൻ കറി വെക്കുമ്പോ നമ്മെ ഷാൻജിയോന്റൊക്കെ റെസിപ്പിയൊക്കെ ഇട്ത്ത് പരീക്ഷിച്ച് നോക്കി
ഐലോ
അങ്ങനെ അല്ല വല്യ തരക്കേടില്ലട്ടോ മറ്റ്ള്ളത് നമ്മള് ഒരു റെസിപ്പി കാണാണെങ്കി അതായത് ഒരു എന്ത പറയാ അരമണി ക്കൂറ് നേര്ത്തെ വർത്തമാനം കേട്ടിട്ടെ റെസ്പ്പി കിട്ടൊള്ളൂ ഇത് അഞ്ച് മിനി റ്റോണ്ട് അങ്ങേര് പറഞ്ഞു പോവും റെസ്പ്പി നല്ല രസണ്ടായ്ന്നു ഉം അങ്ങനെ ഞാൻ രണ്ട് മൂന്നൊക്കെ വെച്ചോക്കി പുതി പുതി സംഭവങ്ങളൊക്കെ വെച്ചോക്കി
ആഹ് പക്ഷെ ഇങ്ങളെ ഞ ഇങ്ങളെ സദ്യ ഞങ്ങളെങ്ങനെ ഇണ്ടാക്ക്യാലും റെഡി ആവൂല
പക്ഷെ അത്ണ്ടല്ലോ നമ്മള് ഒന്ന് ഒന്ന് രണ്ട് തവണ വെച്ച് ഇത് സദ്യ ഇണ്ടാക്കുന്നെന്റെ ഗുണം എന്താറിയോ അടുത്ത രണ്ടീസ ത്തിന് നമുക്ക് വല്യ കഥേല് ഈ കുക്കിങ്ങൊന്നും വേണ്ടി വെരില്ല ഈ പർഞ്ഞ സാധനങ്ങള് എല് ല്ലാം ബാക്കി ഇണ്ടാവും എല്ലാം ഫ്രിഡ്ജില് ഇരിപ്പ്ണ്ടാവും ഉം
ആഹ്
അപ്പൊരു ഒരു നേരം മാത്രേ നമ്മളെല്ലാം കൂടി എടുത്ത് കഴിക്കൊള്ളൂ ആഹ് പിന്നെ നമ്മളല്ലാ പിന്നെന്താ പിന്നെ നമ്മളൊരു ക്രമത്തിൽ ഇങ്ങനെ എടുക്കും ആദ്യം കേടു വരുന്നത് സാമ്പാറാണല്ലോ സാമ്പാർ ആദ്യം എടുക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അടുത്ത കറി എടുക്കും പിന്നെ മത്തങ്ങ പയറും സംഭവങ്ങള ഓലനൊക്കെ വെച്ചത് വേഗം വേഗം എടുക്കും കാളനും മറ്റേതൊ ക്കെ രണ്ടു ദിവസം കൂടി ഇരിക്കും മോരൊഴിച്ച കറികളല്ലേ
ആഹ് ഒന്നും കൂടി ഇരിക്കും ഞങ്ങളതിന്റെ പേരൊന്നും ഞങ്ങക്ക് ഫുള്ളായിട്ട് അറിയണ്ടല്ല അതേപോലെ തന്നെ പാലട പായസം അതും നല്ല ടേസ്റ്റ് ആണ്
പാലട വെക്കുന്നത് നമ്മ പാലട പക്ഷേ ഞാൻ വെക്കും പാലടവെയ്ക്കാൻ പക്ഷേ എളുപ്പാട്ടോ
ആഹ് പായ്ക്ക് ണ്ട് ഇപ്പോല്ലെ
ഉം പാലട അല്ലെങ്കിലും നമ്മുക്കേ ഇപ്പൊ പായ് ക്ക് ഉം പായ്ക്ക് ഓക്കെ എന്നാലും പായ്ക്ക് ഇല്ലെങ്കിലും പാലട നല്ലസുഖയിട്ട് വെ ഒരു നമുക്കൊരു അര മുക്കാ മണിക്കൂർ ഉണ്ടെങ്കില് നമുക്ക് പാലട വക്കാം ഉം അതെന്താ അറിയോ പാലട ശരിക്കൊരു സി ആഹ് അത് ഞാൻ പറഞ്ഞരാ പാലടയുടെ സീക്രട്ട് ഏ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പാല് നന്നായിട്ട് കുറച്ചു നേരം അധികം കെടന്ന് വേവണം അതനാണ് പാലട ടേസ്റ്റ് വക്കുന്നത് പാലട നന്നായിട്ട് ഇപ്പൊ ഒരു ഉം ഒരു നമ്മുക്ക് ഒരു നാലഞ്ചു പേർക്ക് എടു ക്കണെങ്കിൽ ഒരു നാല് പാക്കറ്റ് മിൽമേന്റെ പാലെടു ഓക്കെ ആയിക്കോട്ടെ
ആഹ്